ആ പറ
കേ കേക്കണില്ലല്ലോ
ആഹ് ഇപ്പ കേക്കണില്ലേ ഇപ്പൊ കേക്കുന്നുണ്ടോ
ആഹ് ഇപ്പോ കേക്കാനുണ്ട്
ആ ആ അങ്ങനെ രണ്ടാമത്തേന് ഉം മെ വലിയ കുട്ടി മൂന്നര ആയിരുന്നു കേട്ടോ
സൗണ്ട് കുറവാണല്ലോ
അല്ല വലിയ കുട്ടി എന്റെ മൂത്ത മോൻ മൂന്നര ആയിരുന്നു ഇപ്പൊ കേക്കുന്നുണ്ടോ മൂന്നര ആഹ് പക്ഷെ എന്താണ് അതിന് നിനക്ക് ഫസ്റ്റതേന് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ലേ പക്ഷെ രണ്ടാമത്തേന് എന്താണ് എന്താ പറയാ രണ്ടാമത്തിന് എന്തൊക്കെയോ എന്തൊക്കെയോ എടാങ്ങേറായി ഓപ്പറേഷൻ വേണം എന്നട്ട് ഡോക്ട ഡോക്ടർക്ക് എന്താണ് ഡെലിവറി എടുക്കാന് പേടി ഇങ്ങനെ വെയിറ്റ് ഉണ്ട് പറ്റൂല പറ്റൂല കുറേ ഡോക്ടറെ കരഞ്ഞു കാലും പിടിച്ചിട്ട് ആരും സമ്മതിച്ചില്ല എന്നോട് വന്ന് ചോദിക്കുക എന്താണ് ഓപ്പറേഷൻ ചെയ്യട്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ ഓപ്പറേഷൻ ഞാൻ പ്രസവിച്ചോളാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവസാനം പ്രസവിച്ചു
ആഹ്
ആ രണ്ടാ എല്ലാരും പറയുന്നൊക്കെ രണ്ടാമത്തെ പ്രസവം ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ
ആഹ് രണ്ടാമത്തിന് ലേ എനിക്ക് മറു താഴെ ആയിട്ട് ഞാന് കുത്തനെ കാല് കാൽഭാഗം പൊന്തിച്ച് തലഭാഗം താഴ്ത്തിട്ട് കിടന്ന് അഞ്ചാറ് മാസം അങ്ങനെ കേടാ
ആഹ് അങ്ങനെ തന്നെ കിടക്ക്‌ ഇതുപോലെ എനിക്ക് സ്റ്റിച് ഇട്ടിട്ടേ
നിങ്ങക്ക് സ്റ്റിച്ച് ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് മാറു താഴായിട്ട് ബ്ലീഡിങ് ഇണ്ടാക്കിന്ന് ആഹ് തുടക്കത്തിൽ ഉണ്ടായി പിന്നെ അഞ്ചു മാസം പിന്നെ ഏഴ് മാസം അവസാനം ആ വേദന വന്ന സമയം ഒമ്പതാം മാസം ബ്ലീഡിങ് ഉണ്ടായിട്ട് പിന്നെ എനക്ക് ഒന്നും ശ്വാസം കിട്ടാതോക്കെയായിട്ടു അഡ്മിറ്റൊക്കെ ആയി ഭയങ്കര ഡേഞ്ചറന്നനത്
ആഹ് എന്ത പറയാ
രണ്ടാമത്തെ പിന്നെ അത് എന്തായാലും അങ്ങനെയപ്പോ മൂന്നൂല്
ആഹ് കാലിന്റെ അവിടുത്തെ കട്ടിലിന്റെ ഭാഗത്തേ ഇഷ ഇഷ്ട്ടിക വെച്ചിട്ട് കാല് ഭാഗ ആഹ് ആഹ് അങ്ങനെ കെടാതിത് രണ്ടെണ്ണത്തിനും രണ്ടെണ്ണത്തിനു അങ്ങനെ തന്നെ കെടാതിത്
ആഹ് ഞാൻ രണ്ടാമത്തെൻ മാത്രെ ഒള്ളു കിടെന്നത്
ആഹ് ഞാൻ രണ്ടാമതാതിന്നു പിന്നെ ഫസ്റ്റില്ലാതെന് സ്റ്റിച് ഉണ്ടായിരുന്നില്ലേ കേട്ടോ പക്ഷെ രണ്ടാമത്തേന് പിന്നെ സ്റ്റിച് ഇടേണ്ടി വന്നു
ആഹ് ആഹ് അഹ് പിന്നെ മൂന്നാമത്തിന് പിന്നെതേപോലെ ആയി പിന്നെ ഒന്ന് പക്ഷേ അതേപോലെ ആകുമല്ലോ എല്ലാ എല്ലാതും എല്ലാതിന്റെ രുചി എന്തായാലും അറിഞ്ഞു
അള്ളോ എനക്ക് ഞ എല്ലാരും പ്രാർത്ഥന ചെയ്തിരുന്നു ഓപ്പറേഷൻ ആവരുതെന്ന്
ഉമ് പിന്നെ സുഖപ്രസവമാണ് ഞാൻ പറയണ ഏറ്റവും നല്ലത്
ആ നമുക്ക് ആ സമയത്ത് ആ പിന്നെ ആ ഒരു മുറിവ് ഉണങ്ങാന് ഉള്ള ബുദ്ധിമുട്ട് ആ ഒരു സമയേ ഉണ്ടാവുള്ളൂ
ഉണ്ടാവുള്ളു മറ്റേ പറഞ്ഞാല് എന്നും വേദന ന്നെ ആരിക്കും ക്ക കഴിയൂല കുനിഞ്ഞൊരു പണിടുക്കാൻ കയിയൂല ഭയങ്കര ബുദ്ധിമുട്ടാ. ഒറങ്ങിയോ മോള്?
ആ ഒറങ്ങി ഒറങ്ങി.
ഉം
അവന് ഈ ഈ പാല് കുടിച്ച് കെടക്ക്ണ കുട്ടോളല്ലേ? അടുത്ത് കെടന്നങ്ങനെ ഒറങ്ങൊള്ളൂ ഇബന്തൊട്ടി തന്നെ വേണം കുപ്പിപ്പാൽ കയ്യിൽ കൊ അത് കുടിച്ചിട്ടങ്ങന ഒറങ്ങും പാവം തോന്നുട്ടോ ആ ശരിക് പറഞ്ഞാ പിന്നെ നമുക്ക് കുട്ടികൾക്ക് നമ്മളടുത്തൊരു അടുപ്പം എന്താ പറയാ അങ്ങനെ കുറയൂന്ന് തോന്ന ചെല സമയത്തൊക്കെ അവന് എന്താ അവന്റെ അവന് അവൻറെ ഉമ്മാനെ എങ്ങനെയാണോ മ്മാനെ എങ്ങനെയ കാണുമ്പൊ എങ്ങനെയാണോ? അതുപോലൊരു പാൽക്കുപ്പിയ
ആ അതങ്ങനേണ് പിന്നെ കൊറച്ച് കഴിഞ്ഞ ന്താന്നോ ബുദ്ധിമുട്ടിണ്ടാവുട്ടോ. ന്റെ മോനങ്ങനേന്നു പിന്നെ പാല് കൊടുത്ത് പാല് കൊടുത്തു പിന്നെ കഫക്കെട്ടായി പിന്നെ ഞങ്ങളെ ന്തെയ് തു ഹോർലിക്സും ബൂസ്റ്റും കൊടുക്കാൻ തുടങ്ങി എപ്പളും കുപ്പി പാല് പാലേ പറഞ്ഞ് ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സസ് വരെ കുടിച്ചി എപ്പളും ഉച്ചക്കുറങ്ങുമ്പളും അങ്ങനെ ഫുൾ ടൈം ഫോ നാലും അങ്ങനൊരു കുപ്പിപ്പാല അറിയപ്പെടന്നെ എങ്ങനെ.
ആ
മുത്തകുട്ടി അങ്ങനെ ഇണ്ടായിട്ടേ
ഇതെന്നട്ടോ ഒരു ആ അതെ ആ ഓപ്പറേഷൻ ബുദ്ധിമുട്ടില്ലല്ലേ?
ന്നിട്ട് പിന്നെ ന്നെ പറ്റൂലേന്നന്നു പിന്നെ ഇവിടെ എറെ നാത്തൂനീണ്ട് ഇളച്ചനൊക്കെ നോക്കിന്നത് ഓരെ മാത്രം പറ്റൂ അപ്പൊ എന്തോ ഒരു സങ്കടം അപ്പൊ ഞാനിരുന്ന് കരയും.
ആ
എന്ത് ചെയ്യാന ഞമ്മക്കെല്ലാം സഹി കണ്ടെ കുട്ടിനിം നോക്കണം പിന്നെ ഒനാണെങ്കിൽ കുറച്ച് കു കുറുമ്പും വാശിം കുറച്ച് കൂടുതലുള്ള കുട്ടിയ.
ആഹ് അതന്നെ ഇവൻക്‌ പാലെന്നെ കിട്ടിയിട്ടില്ല ആ ആ അയ് ശെരി. ഉം പാല് ഇങ്ങനെ കിട്ടിയിട്ടില്ലന്ന് പറയാ ആഹ് കേൾക്കുന്നുണ്ടേ ഇവൻക്കെയ് ഇതുപോലെ പ്രസവിച്ചച്ച് കിടക്കുന്ന സമയത്ത്. ങ്കിലും ഒരു ദിവസം പോലും എന്റെ പാൽ ഒറ്റക്കവൻ കുടിച്ചിട്ടില്ല അതിന് അത് കിട്ടിയിട്ടില്ല. അപ്പഴന്നെ കുറവാണ് പിന്നെ ഒരു നാലഞ്ചു മാസക്ക ആയ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നിർത്തിന്നല്ല അവൻ അവന് കിട്ടണ ഇല്ല അപ്പൊ പിന്നെ അവൻ കുടിക്കാന് എന്താണ് ഇഷ്ടല്ല.
അത് പിന്നെ ആദ്യേ കുടിക്കാത്തോണ്ടേ ഫസ്റ്റ് ആദ്യം തന്നെ കുടിച്ചിക്കണെ പിന്നെ ഓൽകതിന്റെ രുചി അറിയുന്നു ഇപ്പൊ
അല്ല കുടിക്കും. കുടിച്ചിരുന്നു പക്ഷെ പാല് അവൻക്ക് വയറ് നിറച്ച് കിട്ടണ്ടേ പാല്. അപ്പം പിന്നെ കൊറച്ച് കുടിക്കുമ്പത്തേന്നും നിക്കും. ഉണ്ടാവില്ലേ പിന്നെ അപ്പം ഓൻ കരയാൻ തുടങ്ങും അ പ്പെ ബാക്കി എന്റെ പാല് കുടിപ്പിച്ചിട്ട് പിന്നെ ബാക്കി ആ മറ്റേ പാല് കൊടുക്കും കുപ്പിപ്പാൽ കുടിക്കും അതാണെങ്കിലും ഇവന് പറയും പോലെനല്ല വിഷപ്പ് ഒരു ബോട്ടിൽ ഫുള്ള് ഫുള്ള് അങ്ങോട്ട് കുടിക്കും വായ വിടാണ്ട് കുടിച്ചിട്ട് ഔ ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടേ നിർത്തൊള്ളൂ കാണുന്നവര് ഇങ്ങനെ ഉമ്മാ പറയോ ആൾക്കാരെ ഇടിയിൽ വെച്ച് കൊടുക്കണ്ട. എന്നത്
ആഹ് അതാണ്
ആരോര് ഇങ്ങനെ നാവൂര് ഇടന്നൊക്കെ പറയില്ലേ
പിന്നെപ്പം നിർത്തിയില്ലല്ലോ ഞമ്മക്ക് കുടില്ലാത്തോണ്ടല്ലേ
ആഹ് അതന്നെ പക്ഷെ ഞാൻ കൊറെ മരുന്ന് കുടിച്ചുട്ടോ
അയ്ന് മരുന്ന് കുടിച്ച്ട്ട് തടി കൂടിക്കാ പാലില്ലാതെ അങ്ങനെന്തേലുംണ്ടോ ഈ പാല് കൂടാൻ വേണ്ടി മരുന്ന് കുടിച്ചിട്ടേ വണ്ണം വെച്ചോ
ഇല്ല ഉം പക്ഷെ ൻക്ക് പാല്ണ്ടായില്ല
ഉം അപ്പോ മ്മാന്റെ അനിയത്തി അങ്ങനെ പാൽണ്ടാവാൻ വേണ്ടി മരുന്ന് കു ടിച്ചപ്പൊ പാല് ണ്ടായിട്ടൂല്ല പക്ഷേ മേമ ന്താ നല്ല വണ്ണം വെച്ചു കുട്ട്യാണെങ്കി ചെറിയൊരു കുട്ടിം ആ പൊണ്ണത്തടി പോലെ വണ്ണം വെച്ചു
ട്ടോ എനിക്കങ്ങനണ്ടായിട്ടൊന്നുല്ല ഞാൻപോ വെയിറ്റ് കൊർഞ്ക്കാണ് ഇരു ഇരുപത് കിലോ കൊർഞ്ക്ക്ണ് ഞാന്
ആ ആ അല്ലേ പൊർത്ത്ക്കൊക്കെ ങ്ങനെ നല്ല വെണ്ണം വെച്ച പോലെ പെണ്ണത്തടി പോലെ
ആ
ക്കാരുണ്ടാവുങ്ങനെ ഇൻക്ക് പിന്നെ പാല്
ഓരോ ആൾക്കാരെ ശരീരത്തിന്റെ പ്രകൃ തത്തിന് ചെലപ്പോ ഏയ്‌ ആ ഇൻക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിക്ക് വേറെന്തേലും മാറ്റേര്ക്കുണ്ടാവാ അല്ലെങ്കിൽ ചെലപ്പോ ഒന്ന് അങ്ങനെ ഓരോരുത്തരെ ശരീരനുസരി ഞാഞ്ഞിനി കുടിക്കാത മരുന്ന് കൊറേ കഷായം വെച്ച് കുടിച്ചു ലേഹം ഏ ഗുളിക ഞാൻ ഇനി കുടിക്കാത്തന്നൊല്ല പക്ഷെ ഒരു ഒരു തുള്ളി പോലും ണ്ടായില്ല ഉള്ളതുംകൂടി അട്ട് നി നിക്കാ ചെയ്തത്
ആ
അങ്ങനെ
ന്റെ അനിയത്തിക്കും ഇതേ മാരിരേര്ന്നു ഓളെതൊക്കെ ണ്ട് ശെരിയായി ഇപ്പൊ കുട്ട്യാളൊക്കെ വൽതായി കൊറേ ബുദ്ധിമുട്ടിക്കുണു
ആ ഞങ്ങളെ ഇവിടെ ഇപ്പ ഇല്ലേ എല്ലാരും പറയ്ണ്ട് പാലില്ലല്ല കൂടെ അപ്പർത്ത് ഞങ്ങളെ അയൽവാസിടെ ഒരു കുട്ടി പ്രസവിച്ചിട്ട് അതിനുല്ല പാല് ഞാൻ കൊറേ ഭാത്തായി ഞാൻ കേക്ക്ണ് ഇങ്ങനെ പാലില്ല പാലില്ല അത് ഇപ്പഴാട്ടോ ഇപ്പ ഇവ എന്തെയ്നി? ഇവന്റെ ഈ ഒര് സമയത്ത് പ്രസവിച്ച ഒര്ത്തണ ങ്ങനെ പറയു
ഉം പിന്നെ പ്പ നമ്മളെ ഭക്ഷണൊക്കങ്ങൻത്ത്യല്ലേ പിന്നെ പോർത്ത്ന്ന്ള്ളതും പിന്നെ അത് നമ്മള പ്പോ നോക്കൂല തൊന്നും
പോർത്ത്ന്നു ള്ള ഫുഡ് വാങ്ങേല അങ്ങനെല്ലാന്നല്ല വല്ലപ്പോഴും ഏതെങ്കിലും കാലത്ത് പൊർത്ത്ന്ന് ആരെലും വെരും ഉം
പിന്നെ പച്ചക്കറിയിലും അരിയിലും എല്ലാത്തിലും എന്തെങ്കിലൊക്കൊരു വിഷാംശങ്ങളൊക്കെണ്ടാവോലോ
ആഹ് ആഹ് അത് ശെര്യാണ്. ഉം മന്നാ അല്ലാണ്ട് ഞങ്ങള് പൊർത്ത്ന്ന് ഫുഡ് ഓർഡെറെയ്ത് കഴിക്ക അങ്ങൻത്തൊര് തില്ല ഇൻ്റെ വീട്ടിലുല്ല. ഇവടെ ഹസ്ബൻന്റിന്റെ വീട്ടിലുല്ല. കേക്ക്ന്നുണ്ടോ പറിണേ?
അങ്ങനെ അപ്പൊ പിന്നെ അയിന്റെ
കേക്ക്ണ് ണ്ടോ?
ആഹ് എടക് ങ്ങനെ സൗണ്ട് ങ്ങനെ പോവും.
ആഹ് അല്ലേ ഞങ്ങളെ വടെ പ്പൊ ഇന്റെ വീട്ടിലാണെങ്കിലും ശെരി ഹസ്ബൻ്റിന്റെ വീട്ടിലാണെങ്കിലും ശെ രി അങ്ങനെള്ള ഈ ഓർഡെറെയ്ത് കഴിക്ക്ണെ സ്വഭാവല്ല. അയ്യോ വല്ലപ്പോഴും എപ്പഴെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് വരുമ്പഴാണ് ഇനി അ തല്ല പറഞ്ഞിട്ട് വെര്യാണെങ്കി ഞങ്ങൾ ഇവടെ തന്നെ ണ്ടാക്കയ്യ വെര്ത്തൂല.
ആഹ്
ഉം
അങ്ങൻത്തന്നെ ഇവടിം പിന്നെ എപ്പളേലൊക്കെ ഈ കുട്ട്യാക്ക് ഇപ്പ കുട്ട്യാള് ചെർതായപ്പോന്നും കൊഴപ്പൊന്നുല്ല കുട്ട്യാള് കൊർച്ചക്കൊരത്യാവശ്യം അറിവൊ ക്കെ വെച്ച് തൊടങ്ങിയപ്പോ ഓര്ക്കത് വാണം മറ്റൊര് ഇത് തിന്ന്ണു അത് മറ്റോര് തിന്നതാ ഇമ്മാനോട് ഇങ്ങെനെ പറിമ്പോ വാങ്ങി കൊട്
ട്ട കൊണ്ട്രിക്കും ട്ടോ എപ്പളും അല്ല പൊറത്ത്ന്ന് വാങ്ങിക്ക്ന്ന ഒരു സാധനാണ് അപ്പ ആ രും ആരും ഇല്ലാത്ത സമയത്താണെങ്കി പിന്നെ പൊറാട്ടെണ് ഒള്ളു വാങ്ങാ വേറെ ഒന്നും വാങ്ങിക്കൂലാ
ആഹ് ആഹ് അത് എന്താ പൊറാട്ടനോട് ഒര് ഇത് ഇല്ലാ പിന്നെ അധികം ഞങ്ങെള് കഴിക്കുല്ലട്ടോ പൊർത്ത്ന്ന് കൊറവെന്നെ ചോറെന്നെ അധികം
ആഹ് ഞങ്ങെള് പൊറാട്ട വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവി കൊള്ളിക്കൂലെ ഇഞ്ഞ് അപ്പ ചൂട് ഇൺ ണ്ടെങ്കിലും ഒന്ന് ആവി കൊള്ളിച്ചാൽ നല്ല നല്ല സോഫ്റ്റാണ് അത് ഏഹ് തെ ഷേപ്പ്
പ്പുട്ടും ഏഹ് മറ്റേ പാ
ആഹ് ആവി കൊള്ളിക്ക് കൊള്ളിക്കൂലെ ആഹ് ഇന്താണ് നമ്മള് കൂട്തെൽ കഴിക്കും അങ്ങനെ ആകുമ്പോ
ആഹ് അങ്ങെൻ ത്തെന്നെ ഞങ്ങെൾ എന്താ കാട്ടെൽന്നോ ഇപ്പ രാവ് പരിപാടി അത് വൈകുന്നേരം ഒക്കെ ആവുമ്പോ കുട്ടികൾക്കെ കൊടുക്കുമ്പോളൊക്കെ അങ്ങനത്തന്നെ ആട്ടുള്ളു ഒന്ന് ആവി കയറ്റും ഇപ്പൊ സോഫ്റ്റിന് ഇപ്പൊ ചപ്പാത്തി ഒക്കെ ആണെങ്കിലും ബലം കൊറച്ചൊക്കെ ബലം വെക്കുവല്ലോ അപ്പൊ പിന്നെ ഞങ്ങളന്ന് ആവി കേറ്റും
അതാ ഒരു മിനുറ്റ്ട്ടോ
ഓരോനിന്നും ഓരേ കണ്ടു
നക്കിട്ട് കട്ട് ആക്ക് കട്ട് ആക്ക്
ഉണ്ട് അപ്പ ചോറണ്ടാക്കാനായാലും കൂട്ടാണ്ടാക്കാനായാലും എല്ലാത്തിലും ഉണ്ട്
ആഹ് ആഹ്